ഹലോ
ഹലോ
ആ ചേച്ചി കേക്കാവോ
ആ കേൾക്കാ ഞാൻ പറഞ്ഞില്ല്യോ ആ സുഖമാണല്ലോ
ആ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ
ഓ വളരെ മോശം
മഴയായോ വീണ്ടും അവ്ടെ അതോ വെയിലായോ
വെയില് വെയില ആയപ്പോഴത്തെ ചൂട് മഴയാവുമ്പോ തണുപ്പ്
ഞാൻ വേറൊരു ചേച്ചീടെടുത്ത് സംസാരിച്ചപ്പഴും ഇത് തന്നെയാ പർഞ്ഞത്
അതെ
ഞങ്ങള് വെച്ചാ ഇവിടെ മഴ നമുക്ക് വിടെ രണ്ട് മിക്സായിട്ടാ വരുന്ന അപ്പൊ ഞങ്ങളിങ്ങന ഓരോന്നൊക്കെ ഒണ ക്കാനോക്കെ വേണ്ടീട്ട് വെയിറ്റ് ചെയ്തിരിക്ക വെയിലിനെ നോക്കിയിരിക്ക അപ്പം വരത്തില്ല
വരത്തില്ല
അത് കഴിഞ്ഞ് നമ്മളിപ്പോ ചൂടാന്ന് വിചാരിച്ചാ വരത്തൂല്ല
ആ ഇന്ന് ഫുള്ള് വെയിലായിരുന്നു മൊത്തം
ആ നമുക്ക് ഇവടെ രണ്ടൂസായിട്ട് ഇങ്ങനെ എടക്കിടക്കൊക്കെ ഒന്ന് ആകാശത്ത് നോക്കി ഞാൻ വരണോന്ന് അവര് തന്നെ ആലോചി അങ്ങ് പോവും നമുക്ക് ന്ന്ണ്ട്‌ ആ മഴ
സത്യം
എന്നാ ഫുള്ള് വെയിലിട്ട് കിട്ടുന്നു ഇല്ല
അതെ അതെ
അങ്ങനെ ഇരിക്കുന്നു നമ്മക്ക് ജോലി ആ പറഞ്ഞൊ പറഞ്ഞൊ
നമ്മുടെ ഈ പ്രകൃതീന്ന് പറയുന്ന നമുക്ക് രണ്ടും തരാൻ ഇരിക്കുവല്ല്യൊ വെയിലും മഴയും
ഇൻക്ക് തൊന്ന പണ്ട് ഇവര് കറക്റ്റ് ആയിട്ടായിരുന്നു വരുന്ന അല്ലയോ ഇത്ര മാസം ഞാൻ വെയില് ഇത്ര മാസം പിന്നെ ഈ പറയണക്കെ കുടിവെള്ള ക്ഷാമവും അതെല്ലാതെം പിന്നെ അതിനെയെല്ലാം കടന്നൊരു മഴ
അതെ
പക്ഷെ ഇപ്പൊ ഇവര് എല്ലാം അവര്ക്ക് തോന്നുമ്പം വരുന്നൊണ്ട ഈ പ്രശ്നം
ഞങ്ങക്ക് വടെ മെയില് നല്ല അടിപൊളി മഴ കിട്ടി
ആഹാ ഇവടെയും കിട്ടി ഇല്ലല്ല ഇവടെയും നല്ല മഴ അതെ അതെ
അത് ഈ പറയണക്ക് ജൂണോക്കെ ആയപ്പഴത്തേന് എടക്ക് ക്ക് രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലും കിട്ടി
ഉം ഉം
അങ്ങനെ
അതെ അതെ
നമ്മടെ ആണെങ്കിലേ ഇപ്പൊ ഒരുപാട് പേര് ജോലി സാധ്യതയുടെ അയിന്റെ സാധ്യതകളും ഉണ്ട് ജോലിയെ സംബന്ധിച്ച് പ്രശ്നങ്ങളു ഉണ്ട് നമുക്ക് അപ്പൊ അയിനെപ്പറ്റി സംസാരിച്ചാലോ
അതെ ആ തീർച്ചയായിട്ടും
ആ പണ്ടൊക്കെ എനിക്ക് തോന്നുന്ന പണ്ടൊക്കെ ആ ണ്ടെങ്കില് ഏ നമ്മള്പ്പം എന്ത് പഠിച്ചറങ്ങുന്നൊ ഒരു ഒന്ന പൊട്ടരെ മൂന്നാലഞ്ജ് വർഷത്തിനുള്ളില് അയിന്റെ ജോലിയൊക്കെ കിട്ടും പക്ഷ ഇപ്പൊ എനിക്കൊന്ന് ഈ ഒരുപാട് പേരൊക്കെ പൈസ കൊടുത്ത് കേറുന്നുണ്ട് പാ ബുദ്ധിപരമായിട്ട് കേറുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ പ പറ്റാത്തവര് വേറെ രാജ്യത്ത് പോയി സെറ്റിൽഡ് ആകുന്നുണ്ട് അതിനെപ്പറ്റിക്കെ ചേച്ചിയുടെ അഭി അഭിപ്രായം എന്തുവാ അതൊക്കെ ശരിയാണോ അതോ നമ്മടെ യൂത്ത് എല്ലാം ഇങ്ങനെ എല്ലാരും വെളിയി പോയാ മതിയോ
പോരാ
ഇവടെ നിക്ക അതയത് ഇവടെ നിക്കണം ആഹ്
ആഹ് അതെ
ഉ
ഇപ്പം വേറൊ അഭിപ്രായം പറയാന് പിന്നെ ഇപ്പൊ പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റ പറ്റാത്ത പിള്ളേരില്ലേ ഒരുപാട് സാധാരണപ്പെട്ട പിള്ളോര് കാണുമല്ലോ
ഒണ്ട് ഒണ്ട് ഇഷ്ടം പോലൊണ്ട് നമ്മടെ ഇനി കേരളം എടുത്താലും ഒണ്ട് ഇന്ത്യ എടുത്താലും ഒണ്ട്
ആഹ് ഒണ്ട് അങ്ങനെ ആകുമ്പ അവര് ഇവടെ അതല്ല പൈസ എടുത്ത് പൈസ കൊട് ത്ത് നമ്മടെ ചെല ഫാമിലി അതെ ചെല കുടും ആഹ് പറ പറഞ്ഞോ
ജോലി ഇവടെ ഇവ താമസിയാൻ പറ്റും
അതെ
അല്ല അവർക്കെക്കെ ആണെങ്കിലെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റും അല്ലെങ്കി ചെല ആൾക്കാർക്ക് ആഗ്രഹം കാണുവല്ലോ എനിക്ക് എന്റെ നാട്ട് അമ്മാന്റെയും എന്റെ അച്ഛന്റെയും ഹലോ കേൾക്കാവോ
ആഹ് എടയ്ക്ക എടക്കേ സൗണ്ട് മുറിയുന്ന്
ആണോ
ആഹ് ആഹ് ഇപ്പൊ കെഴപ്പയില്ല
ആഹ് ആഹ് ഇവിടെ നിക്കാൻ ആഗ്രഹവൊള്ള ആൾക്കാര് ഒണ്ടല്ലോ
ഒണ്ടൊണ്ട്
ജോലി ചെയ്ത് ഇവിടെ നിക്കണം അവർക്ക് നമക്ക് എന്ത് എന്തൊരു സൊല്യൂൻ ചേച്ചിയുടെ ഐഡിയയിൽ എന്ത് സൊല്യൂഷൻ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇങ്ങനെക്കെ ചെയ്താ അവർക്ക് ഇവിടെ നിക്കാൻ പറ്റുവായിരിക്കും അങ്ങനെ എന്തെലും ഐഡിയ ഒണ്ടോ
എനിക്ക്
അതോ എല്ലാരും വെളിയി പോയി സെറ്റിൽ ആയിക്കോ അങ്ങനെയൊള്ള അഭിപ്രായം ആണോ
ഇല്ല ഇല്ല എല്ലാവരും വെളിയി പോയാൽ ശരിയാവത്തില്ലല്ലോ നമ്മടെ നാട്ടിൽ നമ്മടെ നമ്മടെ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരെക്കെ അവര് വിചാരിക്കും നമുക്ക് പഠിച്ച് നമ്മടെ നാട്ടിൽ തന്നെ ജോലി സെറ്റിലാക്കണയെന്നുള്ള ആഗ്രഹം കാണും എന്ന മ മറ്റൊരു വിഭാഗത്തിലുള്ള ആൾക്കാർ വിചാരിക്കും ഓഹ് എനിക്കങ്ങ് വെളിയിൽ പോയ അങ്ങ് പഠിച്ച് ജോലി ആയാ മതിയെന്നുള്ള ആൾക്കാരും കാണും
അതെ അതെ
അതെ
ഞാൻ നോക്കിട്ട് എന്താ ഒരു മാർഗം എന്ന് അറിയാമവോ ഒന്നിയി പറയണക്ക് ഈ ടീച്ചറടെ ഇപ്പെ നമുക്ക് ടീച്ചറടെ പോസ്റ്റ് തന്നെ എടുക്കാം ടീച്ചർ പോസ്റ്റ് ഒരു വാടി ഇൻസ്റ്റിറ്റ്യൂഷനില് ആഹ് കമ്മ്യൂണിറ്റി വെച്ചിട്ടാ അവര് ജോലിക്ക് കേറുന്നത് അപ്പം അവര് നല്ലൊ ഒരു എമൗണ്ട് മേടിച്ചിട്ട് അപ്പൊ എനിക്ക് ആഹ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം തൊട്ട് അങ്ങോട്ട് മേലോട്ട് മേടിച്ചിട്ട് ഇവരൊക്കെ കേറുന്നേ ജോലിക്ക് അതും കൂടെ പിഎസ് സിക്കക്കെ വിട്ട് കൊടുക്കണം ഫുള്ള് അവര് വിട്ടു കൊടുക്കണ്ട ഒരു പത്ത് വേക്കൻസി വന്നാ എട്ട് വേക്കൻസി ബി എസ് സിക്ക് വിട്ട് കൊട്
ആഹ്
ഒന്ന് ഇപ്പം അങ്ങനെള്ള മേഖലകളിലൊക്കെ അങ്ങനെ ചെയ്യാം രണ്ട് ഈ പാർട്ടി ഭയങ്കര പ്രശ്ന കാരണം പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ ജോലി കിട്ടൂ പിന്നെ പാർട്ടി പരിപാടിക്ക് പോണം അങ്ങനെള്ളൊരു സംഭവമുണ്ട്
അതെ
അതൊക്കെ കുറച്ചൂടെ മാറിയാ നമ്മുടെ യൂത്തിന് കുറച്ചും കൂടൊക്കെ ഇവിടെ നിക്കാൻ പറ്റും പിന്നെ ഏഹ് ഇപ്പം ചേച്ചി ചെലപ്പം കണ്ട് കാണും മറ്റേ മഹാറാണി എന്നും പറഞ്ഞൊരു വെഡ്ഡിങ്ങ് കളക്ഷൻസ് അറിയാവോ
ആഹ് അറിയാം അറിയാം കേട്ടിട്ടുണ്ട് ഞാന് അതെ അതെ മഹാറാണി ആഹ്
ആഹ് അവര് ഈ അടുത്തിടക്കാണെങ്കില് ആഹ് എനിക്കിത് കണ്ടപ്പോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാ സ്റ്റാറ്റസ് അല്ല ഒരു വീഡിയോയാ കാരണം അവരെ പോലെ നല്ല രീതിയില് ഒരുപാട് ഫേമസ് ആയിട്ട് നിക്കുന്ന ഇഷ്ടംപോലെ ഇതുണ്ട് അതായത് കടകൾ ആയിക്കോട്ടെ ഇ ട്യൂഷൻസ് ആയിക്കോട്ടെ കൊറേയുണ്ട് പക്ഷെ അവര് ചെയ്ത കാര്യംന്ന് പറഞ്ഞാല് നമ്മടെ ഈതുണ്ടായിരുന്നോ വനിതാ ദിനം
ആഹ് വനിതാ ദിനം
ആഹ് അന്നാണെങ്കില് അവർ അവിടെ ഒരു സ്റ്റാഫുണ്ട് ആള് സംസാരിക്കത്തൂല്ല നന്നായിട്ട് അത് നമുക്ക് നന്നായിട്ട് വ്യക്തം ആവത്തില്ല ആൾക്ക് കേക്കാനും പറ്റൂല്ല പക്ഷെ അങ്ങനെയുള്ളൊരാൾക്ക് അവര് ജോലി കൊടുത്തു
ജോലി കൊടുത്ത് ആഹ്
കൊടുത്തെന്ന് മാത്രല്ല ഇവരിങ്ങനെ അന്വേഷിച്ച് ഈ കുട്ടിക്ക് എന്ത്‌ അപ്പൊ ഈ കുട്ടി കല്യാണം കഴിച്ച് ഇതിനൊരു ചെറിയ മോളും ഉണ്ട് അപ്പം ഇയാൾക്ക് എന്ത് ഹെൽപ് ചെയ്യാൻ പറ്റും കോളീഗ് എന്നുള്ള രീതി അവർക്ക് എന്ത് ഹെൽപ് ചെയ്യാന്നും പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ചപ്പം ഇയാൾക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും
അതെ ആഹ് ഹാ
ആഹ് അപ്പം ഇവര് അപ്പൊ ഇവരുടെ സ്റ്റാഫ് എല്ലാം കൂടെ നല്ലൊരു പൈസ ആവുമല്ലോ അയിന് അപ്പൊ സ്റ്റാഫ് എല്ലാം കൂടെ പൈസ ഇട്ട് ഒരെണ്ണം മേടിച്ച് കൊടു ക്കാന്ന് പറഞ്ഞ് ഇരുന്നപ്പഴത്തേന് ആ മഹാറാണിയുടെ ഓണേർസ് അവരതങ്ങ് ഏറ്റെടുത്ത് അവര് ഏറ്റെടുത്തിട്ട് ആഹ് അവര് എന്നിട്ട് ഈ എന്തുവാ ആഹ് വിമൻസ് ഡേടെ അന്ന് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുത്ത് അത് ഒന്നാലോചിച്ചേ ഇതുപോലെ നമ്മുടെ ഇവിടെ ആഹ് അത് കണ്ടപ്പം സത്യം എനിക്കത് കണ്ടപ്പം കരച്ചിലാ വന്നത് നമ്മക്ക് ഈ പറയുന്ന അവരുമായിട്ട് പരിചയമില്ല ഈ കുട്ടീനെയും നേരിട്ട് പരിചയമില്ല പക്ഷെ അത് കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി ഇതുപോലെ നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം അവരെ ക്വാളിഫിക്കേഷൻ ഒത്തു കൊടുത്തില്ലെങ്കിൽ പോലും ഈ ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ പോകാവുന്നതേ ഉള്ളൂ
അതെ അതെ സത്യമാ
അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസന്റ് ആയിട്ട് ഞാൻ മെനഞ്ഞാന്ന് കണ്ടു ഇവരുടെ ഒരു ചലഞ്ചിൽ കൂടെ വന്നൊരു ചേട്ടനാ ആ ചേട്ടനും ഇതേപോലെ സംസാരിക്കാൻ ആൾക്ക് കേൾക്കാം സംസാരിക്കാൻ പറ്റൂല
ആഹാ
അപ്പം പുള്ളി ബികോം പാസാ അപ്പൊ അവര് അവർ അക്കൗണ്ട്സില് ജോലി കൊടുത്തു പുള്ളിക്ക്
ആഹ് ഹാ
അപ്പൊ ഇതുപോലെ കൊറേ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയും അല്ലാതുള്ള ആഹ് ഇപ്പം ഈതിലൊക്കെ പോന്ന ആൾക്കാരെടൊക്കെ ചേർത്തുവെച്ചാൽ നല്ലയാരിക്കും പിന്നെ ഗവൺമെന്റിൻ്റ് നല്ലൊരു പങ്കുണ്ട് ആഹ് പക്ഷെ ഗവൺമെന്റ് കുറച്ചും അതായത് ഒരു ഗവൺമെന്റിനെ പറയുന്നില്ല മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റും ഇതു തന്നെ
അതെ അതെ
അവര് കൊറച്ചൂടെ ഇവരീ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പൈസ തരാം പക്ഷെ നമ്മുക്കൊരു അറിയി ത്തിലെ എന്ത് തുടങ്ങണം എവിടെ തുടങ്ങണം അതും കൂടൊക്കെ നമ്മള് ഫൂഫ് കൂളു കാലഘട്ടത്തിൽ അതിനുള്ള ഐഡിയാസൊക്കെ തന്ന് കഴിഞ്ഞാ സ്കൂള് ആഹ് അതന്നെ നമ്മക്ക് സ്കൂളി പഠിക്കുമ്പോഴേ നമ്മുക്കൊരു ഐഡിയ കിട്ടും ആഹ് ഞാനിന്ന ഇവരീ പറയുന്നൊക്കെ കൊറേ കരിയർ ഗൈഡൻസ് എന്നും പറഞ്ഞിട്ട് അല്ലാതുള്ള പ്രൈവറ്റ് ജോലികള് മാത്രാണെന്ത് പ്രൈവറ്റ് ജോലി മോശോന്നല്ല പ്രൈവറ്റ് ജോലി ലക്ഷങ്ങള് സാലറി വേടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷാ എത്ര ആൾക്കാര ഈ ലക്ഷം സാലറി കിട്ടുന്ന അത്ത് അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു മുപ്പതിനായിരം രൂപ പ്രൈവറ്റ് ക്കി ജോലി വേടിക്കുന്ന ആൾക്കാര് തന്നെ ആഹ് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും വളരെ കുറവുവല്ലേ?
അതെ അതെ തീർച്ചയായിട്ടും
അങ്ങനെയൊക്കെ കൊറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റൊരാശയം ചേച്ചിയോട് ജസ്റ്റ് പങ്കുവച്ചെന്നേ ഉള്ളു
അതെ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റി.
ഈ വീട്ടമ്മമാരുക്ക് അല്ലെങ്കില് ആഹ് പേരന്റ്സായിട്ടുള്ള ആൾക്കാരുക്ക് അവരുടെ കുഞ്ഞുങ്ങളൂടെയും ആഹ് കുഞ്ഞുങ്ങള അവ രുട ഫ്രണ്ട്സിലൂടെയും ഇങ്ങനെ അങ്ങോട്ടു ഇങ്ങോട്ടൊക്കെ ഷെയറ് ചെയ്യുമ്പോ നാളൊരു കാലത്തെിങ്കിലും ആരേലുവൊക്കെ രക്ഷപ്പെടു
അതെ അതെ തീർച്ചയായിട്ടും ഒരുപാടണ്ണം രക്ഷപ്പെടാതെയും കിടക്കുന്നുണ്ട്.
അതന്നെ ഇപ്പ തന്നെ ചില റിലേറ്റീവ്സ് നമ്മുക്കന്നെ ഇപ്പൊ ചില നല്ല റിലേറ്റീവ്സ് ആണ് അതായത് അവര് നല്ല ഫിനാൻഷ്യലി സ്റ്റേബിളാരിക്കും. പക്ഷെ അവര് അവരുക്കും അവരെ ഈ ബന്ധുവായിട്ടുള്ളരാള് വന്ന് സപ്പോർട്ട് ചെയ്ത ഒരു കുടുംബം രക്ഷപ്പെടും. പക്ഷെ ചെയ്യത്തില്ല.
ഇല്ല
ഞങ്ങടെ കൊച്ചുങ്ങളെ ഞങ്ങള് കഷ്ടപ്പെടുത്തത് അയക്കുന്ന് ഇനി നിങ്ങള് ട്രൈ ചെയ് പക്ഷെ അങ്ങനൊക്കെ ആൾക്കാര് തീരുമാനിച്ചെന്ത് നല്ലയാരുന്നല്ലേ? പക്ഷെ എനിക്ക് രോന്നുന്ന ആഹ് ഈ ബന്ദ് ബന്ധു ക്കരെക്കാട്ടിലും കൂടുതല് അല്ലാതെ ഫ്രണ്ട്സായിട്ട് നിക്കുന്ന ആൾക്കാരും ഇപ്പ എന്റെ കൂടെ തന്നെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടാ അവര് ബികോമാരുന്നു. അപ്പം അതിലൊരാള് ഫിനാൻഷ്യലി നല്ല ആള് അതായത് ഫാമിലിപരമായിട്ട് നല്ല കാശുള്ളാളാ പവൻ പുതുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പം അവന്റെ ഫ്രണ്ടിനെ തന്നെ പിടിച്ച് അതെന്റെ അക്കൗണ്ടന്റായിട്ട് നിർത്തി.
ആഹാ
എന്നിട്ട് ആൾക്ക് നല്ല സാലറിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രൈവറ്റാന്നൊള്ളൊരു ഒറ്റ കാര്യേ ഒള്ളു അതുവല്ല വീക്കിലി എയ്ക്ക് നാൽ ദിവസംങ്ങാണ്ടെ വർക്കോള്ളു.
പർക്കും ആഹ് അതെ
അവന് ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട്.
നല്ലൊരു കാരോല്ല്യ
ആഹ് അതന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ നമ്മള് പറന്ന് കൊടുത്താ ഇപ്പഴേ അവരിച്ചിരി വലുതായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്ക് അത് മനസിലാവത്തില്ല. ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ അവടെ മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി വലുതാകുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ നാളെയാവുമ്പോഴത്തേക്കും മാറും.
അതെയോ
അങ്ങനെ വരുമ്പോ ആഹ് ഈ ഒരാൾ ചിന്തിക്കുന്ന പോലെ പത്തു പേര് ചിന്തിച്ചത് തന്നെ നല്ല മാറ്റങ്ങൾ വരും.
മാറ്റം വരും
ഈ പറയണത് ഫെയിം ആവാനോ അല്ലെങ്കിൽ ആഹ് ഞാനൊരാൾക്ക് ജോലി കൊടുത്തു അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ജോലി കൊടുത്ത് അങ്ങനൊന്നും പറയില്ല പക്ഷെ നമ്മുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ പേരൻസ് പ്രൗഡ് ആയിട്ട് ഇങ്ങനെ പറയും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് മുകേനെ രണ്ടുപേരോടെ ജീവിക്കുന്നുണ്ട് നമുക്ക് നല്ല അല്ലേ
അതെ അതെ നമുക്കൊരു സംതൃപ്തിയുവ ആ ഒരു കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും.
അതെ അത് നമ്മുടെ മക്കൾ മുഖേനാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഹാപ്പി ആയിരിക്കുന്നല്ലേ
അതെ ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും
ആഹ് അതാ ഞാൻ ചേച്ചിക്ക് എന്തേലും ഐഡിയുണ്ടോ ചേച്ചിയോട് ചോയ്ച്ചതിന്റെ കാര്യം അതാ ചിലപ്പോ എന്നെക്കാട്ടി നല്ല ആശയങ്ങളൾ വേറെ കാര്യങ്ങൾ ചേച്ചിക്ക് കാണും അത് നമ്മുക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ലയല്ലേ ആ അയ്യോ ഞാനങ്ങനെ ചിന്തി- ഇല്ലല്ലോ ആഹ് ശരിയാ അങ്ങനൊരു കാര്യം ചെയ്താ നല്ലേ അല്ലേ
അതെ അതെ ഇപ്പ നമ്മടെ മക്കൾ ഇപ്പം പഠിക്കുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും മോനെ ഇന്ന ലെവലിൽ ഇരുത്തണം എന്നാലേ നമുക്ക് ഇല്ലയോ ആ അച്ഛനും അമ്മയും
അതെ അതെ ഇവർ പറയാനെന്ന് പറഞ്ഞാൽ ആഹ് പേരൻസ് പറയുന്നൊരു കാര്യം ആഹ് നീ പഠിച്ചാലേ നിനക്കൊള്ളു പക്ഷെ അതിനെക്കാട്ടി എടാ നിന്നിലൂടെ സമൂഹത്തിന് എന്തെങ്കലും ചെയ്യാൻ പറ്റിയാൽ നല്ല ആടാ നമ്മളിലൂടെ ഒരു ഫാമിലി വരും അങ്ങനൊക്കെ വരുമ്പോഴത്തെ അവരും കുറച്ച് സമൂഹത്തിനെ ഇപ്പ ആർക്ക് സോഷ്യൽ സ്വന്തം കാര്യം മാത്രം
അങ്ങനെക്കെ വന്നാൽ